ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ്ക്കണ്ട്
ആഹ് എന്താ ഒരു സൗണ്ടവടെ ഏഹ് ഹലോ ഹലോ
മഴ ഇണ്ട് മഴ
മഴെണ് കമ്മിയാണ് കേക്കെൽ ക്ലിയെറ് കൊറവാ ആഹ് ആഹ് ഇവെടൊന്നും മഴ ഇല്ല ഇപ്പം ഉം അതെ ആഹ് മഴ സൗണ്ട് നല്ലോം കേക്കാണ്ട് ക്ലിയെർ കിട്ട്ണ് ഇല്ല
ആഹ് കേക്ക്ണ്ട് ലെ
ആഹ് ആഹ്
ആഹ് ആഹ്
ന്താ ചായുടി കഴിഞ്ഞോ?
ഓ ചായുടി കഴിഞ്ഞ്.
ഉം ഇന്നെന്താ കടി
ഏഹ്
ഇന്ന് എന്താ കടി? എന്താ കടീ ചോയ്ക്ക ആഹ് ആഹ് മുറ്റത്ത്ന്ത ഷീറ്റ് ഇട്ട് കുണങ്ങളെ
ആ അതെന്നെ മുറ്റത്ത് ഷീറ്റ് കെട്ടീണ്
ആഹ് അത് മ്മക്ക് വള്ളം വീഴ്ണ സൗ ത്തോണ്ട തോന്ന്ണ്ട് നല്ല സൗണ്ട്ണ്ട് ആ ആ വ്ടൊക്കെ മഴൊന്നും പെയ്ത്ട്ട്ല്ല
ല്ലല്ലേ ഇവിടെ ഇതുവരെല്ലേനി പ്പ പെയ്തതാ
ഉം വേറെന്താ ചായുടി യ്ഞ്ഞോ
ഓ ചായുടി കയ്ഞ്ഞു
ഉം കടി ബേക്കറിലേ
ഏ
കടി ബേക്കറിലേ ചോയ്ക്ക
ആ ബേക്കറിയാണ് ന്ന് ന്ന് വടൊരു അട്ത്ത് സൽ ക്കാരണ്ടായീനി അപ്പ പിന്നെ അത് കയ്ഞ് വന്നപ്പോത്ത്ന് മൂന്നുമണി മൂന്നര ആയിണ് അപ്പ പിന്നൊന്നും ണ്ടാക്കില
ഉം അവടെന്തേര്ന്നു ബിരിയാണോ
ആ ബി
ആഹ് എന്താ പരിപാട്യന്താ
അവടെ വടെ അയൽവാസിന്റട്ത്തേനി അവടെ മര് മരു മര് രോളെ മ കുടുംബക്കാര് വന്നീനി
ആഹ് ആ ഹം പ്പങ്ങളെ വിളിച്ക്കാ
എഹ്
അപ്പങ്ങളും വിളിച്ചിക്ക് ഴിക്കാ
ന്നേ വിളിച്ചിരുന്നു അത് കയിഞ്ഞ് വന്നപ്പോത്തിനും മൂന്നണി മൂന്നര കഴ്ഞ്ഞ്
ആഹ് അങ്ങനെ പിന്നെ എന്തേലിലും കഴിച്ചു ന്നാ പിന്നെ നമുക്ക് കടി ഇണ്ടാക്കാന് ഒരു മടിയടുക്കാരും അപ്പൻ ആഹ് അപ്പൻ ആഹ് കഴിക്കും ബിരിയണി ന്ത കോഴി ബിരിയണിയോ
ബിരിയാണി ബീഫ് ബിരിയാണി മന്ദി ചിക്ക മന്ദി
ഉം ങ്ങള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ?
ഓ ബിരിയാണിക്കെ ണ്ടാക്കും
ഉം ഉം മന്തി എങ്ങനെങ്ങള്ണ്ടാ ക്ക പൊര്ച്ച്ട്ടോ
ആഹ് മന്തി പൊര്ച്ച് മ മ മസാ ഇത് എല്ലാ മസാലകള്ടും ഒരു തക്കാളി, ഒരു ഉള്ളി, അതും ഇട് ടോ ഇപ്പടലോട്ങ്ങ്യ അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് ആദ്യ അത് വെക്കും അട്പ്പത്ത് വെക്കും ഇത് മ സാല കുട്ടിയാണ്ട് പിന്നെ ചോറ് അട്പ്പത്ത് ഉ ഊറ്റിയാണ്ട് ഇടും
ആഹ് ഞമ്മൾ സാധാ ചോറ് വെ ക്ണ പോലെ
ആഹ് സാദാ ചോറ് വെക്കും പോലെ വെ അപ്പ അങ്ങനെ ഊറ്റിടും
ഇത് ല് ഇന്ന്ട്ട് തക്കാളി, ഉള്ളിയൊക്കെ ഇട്ട്ട്ട് അങ്ങനെ ചെറ് ചൂടില് ഇങ്ങനെ ഇട്ട് വേവിക്കാലേ
ആഹ് ആഹ് അത് ആഹ് തക്കാളി ഉള്ളീം ഒക്കെ ഇടോ
ആഹ് ചെലോര് അഹ് ഇടൂല ചെലോര് ചെറിയൊരു ഗ്രേവി മസാല കിട്ടികോ
ആഹ് സാധാ ഞമ്മള് കടേന്ന് കൊണ്ടേരുമ്പോ അങ്ങനെണ്ടാക്കും
ആഹ് ചേലോല് ഇങ്ങനെ കാപ്സിക്ക ഉള്ളി തക്കാളി
ആഹ് ആഹ് മല്ലി മല്ലി ചെപ്പ് മല്ലി പുതിന അങ്ങനത്തെ കടെ ആഹ് ആഹ് ആഹ് അതൊ കിട്ടാണ്ട്
ഞാന അങ്ങനെ മന്തി വെച്ചിട്ടില്ല എന്റെ ഏട്ടത്തി വെക്കും നമ്മടെ ഞാൻഞങ്ങള് വീട്ടിലൊക്കെ വന്ന എല്ലാരും പടെ കൂടുമ്പളേ
ഏ അങ്ങനെ വെച്ചല്ലേ
അവളും മന്ദി വെക്കല്ല ഇവടെ മന്തി ഞാൻ അവിടെയൊക്കെ ഞാൻ മന്തി വാ അങ്ങു കൊണ്ട് ചെയ്യാ അങ്ങളിതിന്റെ കല്യാണം കഴിച്ചൊട്ത്ത്. ഓള് വീട്ടിലൊ ക്കെ പോയാ ഹോള് വന്നാ വെ
ഓ ഓ ഓ ഓ ഓ ആ രസാണ്. ആ മ്മള് മസാലകളൊക്കെ കൊർച്ച് ടേസ്റ്റ് കൊർച്ചൂടിം ടേസ്റ്റ് കൂടും.
ഉം ഉം
പീടിയേത്തത് പിന്നെ മസാര ഇതൊന്നും ഉണ്ടാവൂലാ
ആഹ് അതങ്ങനെ വേറൊര് ര സം. ഞമ്മളതും ഒര് രസാണ് ഇങ്ങനെ മസാല ചെറിയൊരു ഗ്രേവി ആയാല് ചെറുതായിട്ട് ഇതൊരു മസാല ഉള്ളിടെ കളി ഉള്ളിക്കാപ്സിക്കോ ണ്ട് വാാക്കി വാടിയല്ല ഉം രസാണ്
ആ ാടിച്ചോ
ചായ കുടിച്ചു
ആആ എന്തന്ന
ഉവട ബേക്കറി തന്നെ ഉറുക്കുവ അ അയിനാസൊക്കെ ഉണ്ടായിന്ന് ഉം കുട്ടികളൊക്കെ കളിക്കാൻ പോവോ
ആഇന്ന് പോയിട്ടില്ല ഇന്ന് മഴ ആയോണ്ട് ഇപ്പൊ മഴ പെയ്തു ഇവിടെ നല്ല മഴെയ്തു
ആആ മഴ പെയ്താ പിന്നെ വീട്ടിലുണ്ട ഉള്ളിലിരിക്കാവൂല്ലേ ഉം അപ്പൊ ഉള്ള കൂടെ ഉള്ളവ കൃതീർക്കാരും
ആഅതാണ്ടാവ
ആ് മറ്റേത് മഴ വെയിലൊക്കെ ആണെങ്കിൽ കൊറച്ച തരാ റ്റ കൂടെ എവിടെൊക്കെ ഇപ്പ നല്ല വെയില കുട്ടികളൊക്കെ തോട്ട കൂട ഓട കളിക്ക ആഹ ഇപ്പൊ വൈകുന്നേരം അയിന്റെ ഒരു മങ്ങലുണ്ട് അല്ല അത മഴയുടെ കാരണണംതൊന്നുമല്ല
ആറ മണി ആയില്ല അപ്പൊ ഇവിടെ രാവിലെ നല്ല പെയിലായിരുന്നു മൂട്ടീറെ ഒരു പന്ത്രണ്ട് മണിക്കകുമ്പോൾ നല്ലൊരു മഴ പെയ്തു അതായ ഞാൻ നല്ല മഴ വന്ന് ഇര്ട്ടൂടിനി ഇപ്പം മഴ പെയ്‌തു
ഉം എവിടക്കലൊക്കെ പോവോ നിങ്ങള് ഉച്ചരിഞ്ഞാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വർത്താനത്തിനൊക്കെ പോവോ
എന്റെ അലവാസിന്റെ അടുത്തേക്കു വരും തറവാട്ടേക്ക് പോകും തറവാട് കൊറച്ച അപ്പുറത്താണ്
ആഹ് അവിടെ മീപ്പിയൊക്കെ ഉണ്ടോ മീപ്പിയൊക്കെ ഉണ്ടോ തറവാ
ആഹ് ഇമ്മ ഉണ്ട് ഉപ്പല്ല ഉമ്മ ഉണ്ട് എളച്ചി എളച്ചന്റെ കുട്ടിയള് ഇണ്ട്
ആഹ്
പിന്നെ ഇവിടെ അയൽവാസ് ആഹ് അവിടൊക്കെ പോയിട്ട് വൈകുന്നേര് ആറ് മണിയൊക്കെ ആവും വെരണെങ്കില് പോകാണെങ്കി നാല് മണി മൂന്നര നാല്മണിയാവും പോവും.
ആഹ് ആഹ് ആഹ്
പിന്നെ അയൽവാസിന്റെ അടുത്ത് എഹ് ഒക്കെ എറങ്ങും അല്ലാത്ത ദിവസ അയ അയൽവാസിടെടുത്ത്
ആഹ് നമുക്ക് അയലത്തോക്ക് ക്കെങ്ങനെ വീടുകളൊക്കെ ഉണ്ടോ?
ഓഹ് അടുത്തടുത്ത് നറച്ച് വീടുകള്ണ്ട്. ‌
ഉം നമ്മക്ക് എപ്പഴും അയലക്കത്ത് വീടുകള്, വേണം എന്നാ നമ്മക്കൊരു നമുക്കെന്നെ ഒരു മനസ്സമാധാനാ. അവിടെ ഇവിടെക്കെ ആള്ണ്ടെങ്കിലേ നമ്മക്കൊരു ഇതാ ഒരു സമാധാനാണ് ഞാനും പോവും അങ്ങനെ അയലക്കത്തക്ക് അവിടെ ഒരു ഇന്റെ അടുത്ത് ഒരു പെണ്ണുണ്ട് ഓളൊപ്പം ഞാനും അങ്ങനെ പോയിരുന്ന് വർത്താനം പറയും.
ആഹ് ആഹ് അതേമാതിരി ഞങ്ങളു അങ്ങനെ ഞങ്ങള് എവിടക്കേ പോകുവാണെങ്കിൽ ഒപ് ആഹ് ഒപ്പ പോകും എന്തെങ്ങി അങ്ങനെ അങ്ങനെ അയൽ അയൽവക്ക അയൽവാസികളല്ല ങ്ങനെ ങ്ങനെ
ഉം ഹലോ ഉം നമുക്കെന്തിന മുണ്ടാനും പറയാനും നേരം വെളുത്ത് ഓല് അവിടെണ്ടെങ്കി നമുക്കും ഒരു സമാധാന
ആ സമാധാന ഓലങ്ങനെ ഓലങ്ങനെ കണ്ടോണ്ട് നിന്നാലും നമു
ആഹ് സമാധാന അയലക്കക്കാര് ആരുല്ല നമുക്കൊരു
ആഹ് ആഹ് ഒറ്റക്കാവും ഓലെവ്ട്ക്കെങ്കിലൊന്ന് പോയാൽ പോയാലൊരു എന്താണ് അങ്ങോട്ട് നോക്കാൻ കയ്യൂല്ല ആ സങ്കടാവും അപ്പൊ ഞമ്മക്കും പോവാൻ തോന്നും
ങ്ങോട്ട് പോകുമ്പോ ഞമ്മക്കും പോവാ തോന്നും ഞമ്മള് പോകുമ്പോ ഓല്ക്കും എടങേറാവും ഉം ങ്ങനെ എന്താ രാത്രിക്കൊക്കെ ചോറെന്നെ
ഓ രാത്രിക്ക് ചോറാണ് ചോറിഞ്ഞി വെക്കണം വേവില്ലാത്തരി ണ്ട് ഗ്യാസ് ഗ്യാസ്മ്മല്
ആഹ് അപ്പൊ കൂട്ടാനൊക്കെ എന്താണ്ടാ- ക്ക അങ്ങനത്തെ ദിവസൊക്കെ
കൂട്ടാന് മീൻ കൊണ്ടരാന്ന് പറഞ്ണ് ആഹ് ആഹ്
ഉം എങ്ങട്ടെങ്കിലും പോയാ പിന്നെ ഒരു മടിയാണ് വെക്കാന്
രാത്രി രാവിലെ വെ പിന്നെ പണി കഴിയും പിന്നെ രാത്രി ഉണ്ടാക്കുമ്പോ ഭയങ്കര മടിയാ പിന്നെ ചോറ് പിന്നെ വാണം ചോറെന്നെ തിന്നല് അപ്പൊ പിന്നെ
അത് ആ ഞാൻ പിന്നങ്ങനെ എങ്ങോട്ടേലും പോയ ദിവസം ചോറൊന്നും ഞാൻ വെക്കൂല അപ്പൊ എന്തേലും ഒരു കടിയേ ഉണ്ടാക്കുള്ളൂ ഒന്ന്ക്ക് അപ്പം ഉണ്ടാക്കുംഅല്ലെങ്കിൽ പുട്ട് പുട്ട് എന്തേലൊക്കെ കറിയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് ഇണ്ടാക്കും അവിടെ അങ്ങനെ ഇഷ്ടം പിന്നെ ചോറൊന്നും വെക്കു
ആ അങ്ങനെ മതില്ലേ ഏഹ് ഏഹ് ഏഹ് ആ രാത്രി ആവുമ്പോൾ ചെറുതായിട്ടൊന്ന് തിന്നാൽ മതി ആഹ് ആഹ് കൊറച്ച് കൊറച്ച് ഗ്യാസിമ്മല് വേവില്ലാത്തതാവുമ്പോ വേകം വേവും ആ ചോറെന്നെ വേണം ഹസ്‌ബൻ്റിന് ചോറെന്നെ വേണം അങ്ങനെ
ഉം ഉം അതുകൊണ്ട് പിന്നെ ചോറണ്ട് വെച്ചാ മതി
ആഹ് ആഹ് എന്നാ പിന്നെ പണില്ല ഗ്യാസിമ്മെ വെച്ചാ പിന്നെ
ആഹ്
ഉം ഹലോ
മഴ ഇപ്പളും ഉം
ഉള്ളൂ നല്ല ഊക്കിനിങ്ങ് പെയ്
ആഹ്
ആഹ് അവടെ മഴന്നില്ലലേ
ഇബടം
അല്ല പണിക്ക് പോയതല്ല, ഇപ്പൊ അങ്ങാടി പോയതാണ്, അങ്ങാടിന്ന് വിളിച്ചീന് മീനേതാ വേണ്ടിന്ന് വിളിച്ചിന്നു
ആഹ് അപ്പൊ ഞാറാഴ്ച്ചയായിട്ട് ലീവ് ഐക്കാരം ല്ലേ.
അല്ല രാ പണി രാ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോ തന്നെ കഴിയും, പൊഴേല് മണല് വാരാൻ പറയും അങ്ങനെ പോകലാ.
ആഹ് ആഹ് ആഹ്
എന്താ ഹസ്ബൻഡിനെന്താ പണി
ഓര് ലോറീൽ ഡ്രൈവറാ
ഏഹ് ഏഹ് ഏഹ്‌ ഏഹ്
ചെങ്കല്ലിന്റെ കോറി ഇണ്ടാവോല്ലോ എല്ലാ ഓല്ക്ക് വെള്ളിയാഴ്ചേ ലീവ് ഞായറാഴ്ച ഇണ്ട് ഉം ഉം ഉം പണിക്കോയിക്കുണു വന്നിട്ടില്ല ആറ് മണി ഏഴ് മണിഒക്കെ ആവും ആഹ് ഏഴുമണിഒക്കെ ആവും വരാന് ഉം ചെല ദിവസങ്ങൾല് നേര് ത്തങ്ങട്‌ വരൂട്ടോ ലോഡിനനുസരിച്ച് ഇല്ലല്ല കു- കോറീന്ന്
ആഹ് കോറീന്ന് കൊടുക്കുല്ലേ
ഉം ന്നാ ശരിന്നായി
ആഹ് ശരി അയിക്കോട്ടെ
ഉം